ഓഹ്
എന്ത് വിശേഷങ്ങള്
നല്ല വർത്താനം.
ഉം
ഉം എന്ത് പരിപാടി ചായയും കടി ആക്കുന്ന ഒരു തെരക്ക്.
ആഹ്
ഉം
അത് ശരി.
ദോശയാണ് പിന്നെ ചട്നി കറി വയ്ക്കാന്ന് കരുതിട്ടുണ്ട്. മക്കളെ ഇപ്പ മദ്രസെ വിട്ടിട്ടുള്ളേ.
ഇത്ര എളുപ്പം വന്നാ.
ഇല്ല മദ്രസ് പറഞ്ഞയിച്ച്.
ആഹ്
ആറരക്ക് ആഹ് ആറരക്ക് പോയി നാപ്പത് നാപ്പത്തി അഞ്ചിനൊക്കെ ബെല്ലടിച്ചും.
അതെ
ഉം
ഇവിടെ ഏഴ് മണിക്ക്.
ആഹ് എന്നിട്ട് ഏഴ് മണി തൊട്ടു ഒമ്പത് മണിവരെ.
ആ ഒമ്പതെ പതിനഞ്ച്.
പതിനഞ്ച് ആഹ് ഇത് ഒമ്പത് മണി ആവുമ്പോ ആഹ് ഒമ്പതു മണിക്ക് തന്നെ.
ആഹ്
ആഹ് ഞമ്മളൊക്കെ പഠിച്ചിരുന്ന ഒമ്പതര വരെ ആയിരുന്നു അല്ലെ കാരണം. സ്കൂള് ബെല്ല് പത്ത് മണിക്കോ പത്തരക്കല്ലേ അന്ന് ഒൻമ്പ് ഉ. ഇപ്പ അതിനൊക്കെ ഇംഗ്ലീഷ് മീഡിയോ സ്കൂൾ വണ്ടിയും ഒക്കെ ആകുമ്പോളേ അതിന്റേതായ ടൈമില് വ്യത്യാസം. നേരത്തെ വണ്ടി വരും ന്നതന്നെ രണ്ട ഇപ്പം മോനെ എട്ടരയാവുമ്പോത്തിന് വിളിച്ചു പറഞ്ഞയക്കാൻ പറയലാ ഒൻമ്പത് മണി ആകുമ്പോയെക്കും ഓന്റെ വണ്ടി വരും. ക്കാലം ഒമ്പതര ഒക്കെ ആകുമ്പോത്തിന് ഫുഡ് കഴിച്ച് മാറ്റി. കുളിച്ചാ കുളിച്ച് മാറ്റാൻ ഉള്ളടൈം കിട്ടലൊള്ളൂ.
പിന്നേ ഇതു സമയം ബാക്കില്ല.
ആഹ്
പിന്നേ ആഹ് പിന്നേ സ്കൂള് വിട്ട് വന്നാലും അതു തന്നെയാ മദ്രസെയാണ് ഇവിട മദ്രസ ഉണ്ട്.
ഉണ്ടോ എഹ് അതെന്താ രാവിലെ ഇല്ലാത്ത കുട്ടികൾക്കാ.
ആഹ് ആഹ്.
ആഹ് ഷിഫ്റ്റ് ആയിട്ട് നടത്താല്ലേ.
ആഹ് കുറെ ക്ലാസ്സ് ഉണ്ടായിരുന്നു .
മദ്രസ നമ്മളായിരുന്നില്ലെ രാത്രിക്ക് രാത്രി മദ്രസ പോയിട്ടില്ലേ. രാത്രി മദ്രസ അടിപൊളിയ മഗ്‌രിബ് തൊട്ട് ഏട്ടര ഒൻപതു മണി വരെ.
ഉം ടോർച്ചൊക്കെ ഇങ്ങനെ എടുത്ത് അല്ലെ എന്റെ
ടോർച്ചൊക്കെ പിടിച്ച് മദ്രസയിൽ പോയത്
അതെ അതെ അവിടെ അടുത്തന്നെയാണോ മദ്രസ
നീച്ച് ഇവിടെ ഇവിടെ രാത്രി മദ്രസ ഒന്നുംല്ലട്ടോ ഞാൻ പഠിച്ചിരുന്ന അന്ന് ഞാന് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ രാത്രിക്ക മദ്രസ നല്ല രസായിരുന്നുന്ന് പറയാ
ആഹ ശരി അവിടെ മദ്റസ അടുത്തണോ
ആഹ് മദ്രസ അടുത്താണ്
ഉം
ഒരു കുളംണ്ട് കുളം കഴിയണം
ആഹ ശരി
കുളം ഉള്ളതോണ്ട് തന്നെ ഞാൻ വേഗം നേരത്തെ തന്നെ നീന്തലൊക്കെ പഠിപ്പിക്കും ഈ രാവിലെ എന്താപറയാ ആ മക്കൾ പോകുമ്പോയെ പാടം ഏഹ് അറിയും രണ്ടാക്കും അറിയും
ആഹ
ഇനിപ്പ ചെറിയാക്ക് പഠിപ്പിക്കണം. ഇക്കുറി മഴയൊക്കെ വെള്ളൊക്കെ നിറഞ്ഞിട്ടേ ഒലിച്ചട്ടെ ന്ന് കരുതി കാത്ത്ക്ക വെള്ളം അങ്ങട്ട് ഒലിച്ചറങ്ങി കഴിഞ്ഞ നമക്ക് ഞങ്ങളൊക്കെ പോവലുണ്ട് മക്കള ആഹ് ഞൻ ഒന്നുല്ലെങ്കിലും ഡ്രസ്സൊക്കെ കൊറച്ചെടുത്ത് എന്താ പോകും അലക്കിട്ട് പോരാനും ഇപ്പൊ പോവലൊട്ത്തിട്ടില്ല കൊ ച്ച് നല്ലോണം താന്നീന്ന് വെള്ളം, ഇഞൊന്ന്ങ്ങട് നിറഞ് കവിഞ്ഞ് ഒഴുകിയാല് കൊഴപ്പല്ല ഉം
ആ മക്കളൊക്കെ ഇനിപ്പോ എളച്ഛന്റെ കുട്ടി ഇങ്ങനും മദ്റസിലെ ആ ടൈമില് ഈ പാടണ്ട് അതിന്റെ ഇപ്പറത്ത് പാടത്ത്ന്ന് നായവന്ന് ആട്ടിയിട്ട് കുട്ടി കുളത്ത്ക്ക് എടുത്ത് ചാടി പക്ഷെ അന്നാ കുട്ടി നീന്തൽ അറിഞ്ഞതുകൊണ്ട് കല്ല്മ്മെ പടവ്മ്മെ ഒക്കെ പിടിച്ച് നിന്നു.
അഹ് ശരി
അപ്പൊ പിന്നെ ആ ഒരു പേടി ആലോചിച്ചിട്ട് വേഗം പഠിപ്പിക്കും
ആഹ്
മക്കളൊക്കെ പോയോ ചെറുതോ
ചെറുത് എണീറ്റിട്ടില്ല
ആഹ് ആഹ്
മറ്റൊല് മദർസ വൈകുന്നേരം ഉള്ളവരോന്നും നീച്ചിട്ടില്ല
ആഹ് ആഹ് ഇനിപ്പ സ്കൂൾക്ക് ആകുമ്പോത്തിന് നീകുഏകുലേ ആഹ സ്കൂൾക്കാകുമ്പോത്തിനൊക്കെ ഇങ്ങനെ ണീകേക്കൂലേ
ആഹ
ആ അ
സ്കൂൾക്ക് പോകാനാവുമ്പോത്തിന്
ഉം ഇന്നെന്താ ചായക്ക്
ദോശ
ഉം കറിക്കോ ഉണ്ടോ
കടല
ആഹ ആ കടല ഇട്ട ഒരു പണിയാ ഈ സ്കൂളില്ല ടൈമിലേ
ആഹാ
വേവൊക്കെ ചെയ്യും വെള്ളത്തിലൊക്കെ ഇട്ടച്ച വേവൊക്കെ ചെയ്യും പക്ഷെ എളുപ്പം വേഗം പ്പ ദോശക്കൊക്കെ വേഗം ചട്ടനിയൊക്കെ നമ്മള് ടെൻഷൻ ഫ്രീ പെട്ടെന്ന് ഇണ്ടല്ലോ ആ അട ഇനി ഇപ്പ ഉണ്ടല്ലോ മറ്റല്ല പിന്നെ വല്ല തലേനത്തെ ഇറച്ചിയോ എന്തേലുമൊക്കൊബാക്കി ണ്ടെങ്കിൽ ഉള്ളി തക്കാളി വാട്ടിയിട്ട് കയറ്റിയ കറിയാക്കി അങ്ങനെയൊക്കെയാ സൗകര്യം ഉം
അഹ് ഹ
ഓൽക്കിഷ് ട്ടായി തന്നെ എറച്ചി അങ്ങൻത്തൊക്കെ കറിണ്ടെങ്കിലേ നിർബന്ധി ക്കാൻ നിക്കണ്ട തിന്നും
ഇത് വാണം ഇന്നത്
ആ കറി വാണം ഉം അങ്ങനെ തിന്നാണെന്ന്ണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സൗകര്യ
അതെ ശരിയന്നേണ്
അതെന്നല്ലേ മധുരൊക്കെ ഇട്ട്ങ്ങാണ്ട് ഞാൻ മാക്സിമം ചെലേ ദിവസൊക്കെ ഓരോ
എന്റെ ചെറിയ മകൾക്ക് വാണം കറി കറില്ലേന്ന്
ചെറ്തിന് മധുര ഇട്ട് കാണ്ട് ഇനീ ഒന്നും ഇല്ലെങ്കിൽ ജാമിന്റെ ഒരു കുപ്പിയ സ്റ്റോക്ക് വെക്കും അപ്പൊ അത് തേച്ചൊട്ത്താല് അതേങ്കി അതും തിന്നുട്ടട്ടേ ര്തീറ്റയ് ചെൽപ്പോ വാശിക്കൊക്കെ നിക്കും മൂന്നര
എന്റെ മൂന്ന് ആവണൊള്ളു
ആഹ്
കറി ഇല്ലേന്ന് ചോദിച്ചാദ്യം
ആ എരിയൊക്കെ കൂട്ടും ഇപ്പ എല്ലാ എരിയും കൂട്ടും രാവിലെ ഓന് കടിക്ക് നിർബന്ധല്ല ഇങ്ങനെ ഒന്നല്ലങ്കിൽ ജാമതിയറല്ലേ മധുരം ആ അധികം മധുരം കൊട്ക്ക്ണീന കൊറ- ച്ചിങ്ങനെ അങ്ങനെ കാണിച്ച് കൊടുക്കേ ചെയ്യോ ഉം ഉം നമുക്ക് ആ അപ്പം തിന്നണം ന്നുള്ള ഒരു ലക്ഷ്യം അറിയില്ലേ അപ്പൊ ചപ്പാത്തിയ എന്താ വെച്ചാ ചപ്പാത്തിയൊന്നും തീരെ കഴിക്കില്ല കറിയൊന്ന് ഒഴിച്ച് ചപ്പാത്തിക്ക് കറിക്കെയാണ് ഉം
ആഹ്
ഒന്നല്ലെങ്കി പിന്നെ കഞ്ഞി സ്കൂൾക്ക് കൊടു- കുട്ട്യാൾക്ക് ചോറാവല്ലോ അപ്പൊ അല്ലെങ്കി കഞ്ഞിട്ത്ത്ങ്ങാണ്ട് ഇണ്ട് സ് ഇല്ല കഞ്ഞി ചെർതിന് അല്ലെങ്കിൽ ചായൊന്നും റെഡിയായിട്ടില്ലെങ്കിൽ കഞ്ഞി കൊടുക്കും
ഉം ചോറ് കൊണ്ടോവോ?
ആഹ് ചോറ് കൊണ്ടോവും
എഹ്
തെരക്കാണ് രാവിലെ എങ്ങനെ അടുപ്പത്ത് ഒരോന്ന് ആയി കഴിഞ്ഞാല് ബിസി ഒന്നുല്ല
എങ്ങനെ ഗ്യാസുമ്മലാ
ആഹ് ഞാൻ ചോറ് അട്പ്പത്തിട്ടിട്ട് ഉപ്പേരിയൊക്കെ ഗ്യാസുമ്മെന്നെ
അടുപ്പ് അറങ്ങോളം കത്തുന്നല് നേരെ അവിടെ റെഡിയ
ബസ്സ് എപ്പളാ വരാ സ്കൂൾ ബസ്സ് എപ്പളാ വരാ
ചെറിയ ഒരു വേന ഉണ്ടാവുല്ലോ അങ്ങൻത്തെ വണ്ടിയാ ഉം ഒരു ഒമ്പത് മണി ഒമ്പത് മണി ആകുമ്പത്തിനൊക്കെ
എത്രാ ക്ലാസ്സിലാ
ഓൻ രണ്ടില്
ആഹ് കൊറെ പോവാണ്ടോ
ഇല്ലേ
ആഹ്
വല്യ ദൂരോന്നുല്ല പക്ഷേ വണ്ടി ചാർജ് എഴുന്നൂറൊക്കെ വരുന്നുണ്ട് പത്ത് അറുന്നൂറ് എഴുന്നൂറൊക്കെ വരുന്നുണ്ട്
അങ്ങനെ എല്ലാർക്കൊന്നും പരാതി ഇല്ല അതിപ്പോം ഈ ഡീസലിനും ഇതിനൊക്കെ വില കൂടിയല്ലാതായിരിക്കും ഒന്ന് കൊറഞ്ഞ ശെരിയാവും
ഉം എങ്ങനെയാണ് പക്ഷേ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല
ചെടി, അടുക്കള തോട്ടം അങ്ങനത്തെനൊന്നും താല്പര്യല്ല
ഇങ്ങളെ അവിടെ ഒക്കെണ്ടോ
ഏഹ് ഞാന് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കും മൊളക്, വഴുതനങ്ങ
അഹ് ശരി
കയ്പാ ഇപ്പൊ കഴിഞ്ഞ കുറി ഒക്കെ കയ് പ്പ ഇണ്ടാക്കിട്ട് പിന്നെ പടൂ മൊള കേട്ടോ അതായത് മൂച്ചിയുണ്ട് അതിന്റെ ചുവട്ടിൽ ഇങ്ങെനെ വേസ്റ്റ് എല്ലാതും കൊണ്ടോയിട്ടിട്ടെ അങ്ങനെ ഇണ്ടായത് അതില് കയ്പ്പക്ക കിട്ടീന്നു
ആഹ് അങ്ങനെ ചെറുമട്ടത്തിലൊക്കെണ്ട്
ആഹ് മൊളകും തൈ ഇപ്പക്കുറി നന്നായിട്ട് കുഴിച്ചിട്ട്ക്ക്ണ് വേപ്പിന്റെല അണ് പിടിച്ചിട്ടൂല്ല അതെന്താ സംഭവന്ന് ആവോ വേപ്പിൻതൈ പിടിച്ചേ കിട്ടില്ല അതിന് വേണ്ടത്ര വളം ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാലും മെയിന് നമ്മള് പോയി നുള്ളാണ് ഓരോരോ ആഹ് അങ്ങനെ പിടിച്ച് ആയി കിട്ടുമ്പോത്തിന് അങ്ങനെ എല എടുക്കേണ്ട ആവശ്യല്ല ആഹ് അതൊട്ട് കഴിയൂല്ല അറീല്ലേ
ആഹ്
അഹ് ഇണ്ട് ഉഷാറായി കിട്ടൂല
ഉം അയ്ന് നമ്മള് വേറെ തൈ കുഴിച്ചിട്ടിട്ട് അയിമന്ന് തൊടാതിരിക്കണം
ആഹ്
എന്നാണ്ടാവും ആഹ് അഹ് ഒന്ന് വലുതായതിന്റെ ശേഷം
ആഹ് ആഹ് ഇവര് അങ്ങനെ പറയ്ണ കേക്കാം അരി കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്താൽ തന്നെ ഉണ്ടാവും പറഞ്ഞേക്കോല്ലോ അടുക്കള ഭാഗത്തൊക്കെ ണെന്നുണ്ടെങ്കിലൊക്കെ പക്ഷെ ഇവിടെ ങ്ങട്ട് പിടിച്ചിട്ടില്ല എത്ര ട്രൈ ചെയ്തൂന്നോ
അഹ് ചെല മണ്ണിന്റെ പ്രശ്നണ്ടാവും
ആഹ് എന്നാ വേറെള്ള എല്ലാ കാട്ടു ചെടികളും റെഡിക്ക് റെഡി ആവും വേണ്ടാത്ത വേണ്ടാത്തൊക്കെ ഉം
അത് ഇസ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടോവോ മക്കള്
ആഹ് ചെറിയോള് കൊണ്ടോവും വലിയാൾക്ക് പ്ലേറ്റ് കൊടുത്തയക്കും കൂട്ടാൻ വാണം കൂട്ടാൻ മാത്രം ഉം അപ്പം ഞാന് ഉരുളം കിഴങ്ങും ബീറ്റ്റൂട്ടൊക്കെ ഒരുമിച്ചൊരു കൂട്ടാൻ വെക്കോലോ പ്പേരി അതാക്കാനാരുന്നു ബീറ്റ്റൂട്ട് ഒറ്റക്കാണന്ന്ണ്ടങ്കി ഓല് കൂട്ടൂലാ ഉരുളംകേങ്ങ് കൂടെ ഇട്ടാല് വെല്യ കൊഴപ്പ്ല്ല ഉം
മടി ചോറൊന്നും കൊണ്ടുപോവൂല്ല ചോ ഇവടെ ഹൈസ്കൂൾല് ചെന്നാ കഞ്ഞി ണ്ട് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാ ചോറ്ണ്ട് സ്കൂൾലന്നെള്ളല്ലോപ്പം
ഇണ്ടോ സ്കൂൾല്
ആഹ് ഉണ്ട്
കഞ്ഞിക്കും പ്ലേയ്റ്റൊട്ത്തയ്ക്കണോ
ഇല്ല അത് ഞമ്മള് പ്ലേറ്റ്ണ്ടാവൂലെ അയ്ല് കുടിക്കാ
ആഹ് ഏഹ് കഞ്ഞി ഇവ്ടില്ലാന്ന് തോന്ന്ട്ടോ ഇൻക്കറില്ല്യ കഞ്ഞി കേൾക്കലില്ല
ആഹ് ഇവടെ ഇവടീ മദ്റസ വിട്ടെക്ക് കുട്ടികള് പോവേ
ആഹ് ആഹ്
ഒന്നും കഴിക്കാതെ അപ്പൊ അവർക്കവ്ടെ കഞ്ഞിണ്ട് പറയും
ആഹ് അങ്ങനേകാരം ഉം ചെലോട്ത്ത്ക്കൂടെ ക്ക് കടീണ്ടല്ലോ സ്കൂൾല് നുൽപുട്ട് ഇടിയപ്പംന്നറ്ഞ്ഞിട്ട് രാവിലെ ഒരു ഉം അയൽക്കൂട്ടത്തിന്റെക്കൊരു എന്റെ നാത്തുൻ ടീച്ചറാ ഓളൊക്കെ ഇവ്ട്ന്ന് നേരല്ലാ തിന്നാന് അവ്ടെ ചെന്നിട്ട് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് പോണെ കാണാം അപ്പം ഇന്ന്ണ്ടാവും നൂൽപുട്ടുണ്ടാവുംന്നൊക്കെ പറഞ്ഞു ആഹ് ദോശണ്ടാവും അയ് അയൽക്കൂട്ടക്കാര് കുടുംബശ്രീക്കാര്ണ്ടല്ലോ
ക്കെല്ലേ
സ്റ്റുഡന്റ്സ്ന് ആഹ് ഇണ്ട് തൊന്ന്ണ് ഉം ടീച്ചർമ്മാരും ഒണ്ടല്ലേ കൂടുവല്ലോ ഉം ഉം പിന്നെന്താ കാര്യായിട്ട് കാണല് യൂട്യൂബോ ഷോർട്സോ റീൽസോ